ഹലോ
നമസ്ക്കാരം
നമസ്ക്കാരം
എന്തൊക്കെ വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ഇവിടെ അത്ര സുഖൊന്നുല്ല ജലദോഷം പനിയൊക്കേണ്
ഓഹ് കാലാവസ്ഥയുടെ
ഏടെ ഇപ്പൊ പൊതുവേ ജലദോഷം പനിയൊക്ക് ക്കെല്ലേ അവിടെ ഇങ്ങനെ ജലദോഷം പനിയൊ കണ്ടോ
ഏ ഇല്ല ഇവിടെ ആർക്കും വീട്ടിലാർക്കും കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ് ആഹ് ഇവടെ എല്ലാർക്കും മക്കക്കും ഭർത്താവിനും എല്ലാർക്കും ജലദോഷം പനിയാ ഉം ഉം പോയി മരു ഒന്ന് വാങ്ങി പക്ഷെ കൊറിയിണില്ല
ആഹ് വെല്യ സീരിയസായിട്ടുള്ള കാര്യവല്ലെ കുഴപ്പവില്ല മാറിക്കോളും
ഉം ഇപ്പൊ കുട്ടികളെ കുറേ ദിവസായി സ്കൂളിലൊക്കെ പോയിട്ട് ജലദോഷം പനിയൊക്കെ ആയിട്ടേ
ആഹ് ആഹ ക്ലാസ് പോയല്ലേ
ക്ലാസ് പോയി അപ്പൊ അതിന്റൊരു വിഷമഒണ്ടെനിക്ക് കൊറെ പഠി ക്കാണ്ടാവുല്ലോ
ഉം ഉം അമ്പലത്തിലൊക്കെ പോയോ
ഇല്ല അങ്ങനെ അമ്പലത്തിലോട്ടൊന്നും പോവാറില്ല
ഇല്ലല്ലെ ഞായറാഴ്ചയും പോവാറില്ല
ഇല്ല അങ്ങനെയൊന്നുവില്ല ഞാൻ വീട്ടിലിങ്ങനെ പ്രാർത്ഥിക്കുന്നല്ലാതെ ആഹ ഇവിടുന്ന് കുറച്ച് പോകണം അമ്പലത്തേക്ക് അപ്പൊ പിന്നെ അവിടെ ആഹ ദൂരുണ്ട് പിന്നെ വീട്ടിൽന്ന് തന്നെ പ്രാർത്ഥിക്കല
അപ്പൊ ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിനൊന്നും പോവില്ലേ
ആ അതിനൊക്കെ പോവും പക്ഷെ അങ്ങനെ അങ്ങനെണ്ട് പോവാറില്ല എപ്പഴെലൊക്കെ കുട്ട കുട്ടികളൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ പോകുന്നല്ലാതെ
അല്ലാതെ ഡെയിലി ഒന്നും പോണില്ല
അല്ല
ഉം ഉം
ഇന്ന്ിപ്പോ ഞായറാഴ്ച ആായിട്ട് എന്താ പരിപാടി
പള്ളിയിൽ പോയി രാവിലെ പള്ളി പോയിട്ട് ഇപ്പ വന്ന് ഒരു പത്ത് മിനിട്ട ആയുള്ളൂ
ആഹ ശരി ഫുഡ്ൊക്കെ ആയോ
ആഹ് ഞാൻ എനിക്ക് അമ്മ ഉണ്ടാക്കി തന്ന അമ്മ ഉണ്ടാക്കും ഞാൻ സ്റ്റുഡന്റ് അ ഞാൻ അധികം കാര് ചെറുതായിട്ട് ഹെൽപ് ചെയ്യും വലിയ പട് നീളൊന്നുമില്ല എല്ലാം എന്നേയും കൊണ്ടല്ലചെയ്യു പ്പിക്കണെ, അമ്മയാണ് കൂടുതലും
ചെയ്യാറില്ലേ ആ.. ശരി ഇവിടെയെന്റെ പണികളൊ ഒന്നുമാട്ടില്ല, ഈ കുട്ടികളൊപ്പിമിങ്ങ കൊറച്ചുനേരം വരവ് ഓരോതരികിടകളിങ്ങനെ കാണിക്കുമ്പോളേ, അവരുടെപിന്നാലെയിങ്ങനെ നടന്നുനടന്നങ്ങനെ സമയം പോയി.
ചെറിയ കുട്ടികളാ
ചെറിയ, ചെറിയ കുട്ടി കുട്ടികളാണേ ആ.. അപ്പൊയവരും ഇപ്പോ ഞായറാഴ്ചയല്ലേ അപ്പൊ അവരൊപ്പം കൊറച്ചുനേരമൊന്ന് കൂടാച്ചു.
ആ.. നല്ലകാര്യവായത്
എന്നും രാവിലെ അവരടുത്ത്പോവും. പിന്നെഞാനൊറ്റക്കായി പിന്നെ വൈകുന്നേരത്തെയും രാവിലത്തേയും ള്ളൂ പിന്നെ കൊറെച്ചേരം അവരപ്പങ്ങനെ ചെലവഴിക്കാച്ചു
അ അ ആ
ന്നൊരുപാട് ചോറുംകറിയാെക്കെ വെക്കാനാണ്
ഇനി വെക്കാൻ പോണുള്ളൂ
ആ വെക്കാൻ പോണുള്ളൂ ഇപ്പൊ രാവിലെ ലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിങ്ങനെ
ഇരിക്കണോ രാവിലെന്തായിരുന്നു ഫുഡവ്ടെ
കെഴങ്ങ്കറി
ആ കെഴങ്ങ്കറി പൂരിടെ കൂടെ കഴിക്കലേ
ആ ബാജിക്കറിന്നൊക്കെ പറീലേ ഇവിടക്ക് അങ്ങനെട്ടൊ പറയ ആഹഹാ അതാ അത് കുട്ടികൾക്ക് നല്ലഒരുപാടിഷ്ടാ അപ്പൊ അത്ന്ന്ണ്ടാക്കി
ഉം ഉം
ഇഞ്ഞ്പ്പോ ഏട്ടം പണിക്കുപോയതാണ് ഏട്ടം വൈന്നേരത്ത് വരും അപ്പത്തേക്കും കഞ്ഞിയെന്തേലും വാങ്ങിവെക്കണം ഉം ന്ന്പ്പോ ഞങ്ങള് മാത്രമായതോണ്ട് ചമ്മന്തി ആയാലും മതി വൈകുന്നേരമാകുമ്പോത്തേക്കും എന്തേലും വല്ല മീനോ എന്തേലൊക്കെ എർച്ചി എന്തേലും വാങ്ങി വെക്കണം ഉം
ചീ മീനൊന്നും ഇഷ്ടല്ല
അല്ല ഞങ്ങക്ക് പിന്നെ ന്തായാലും മതി വല്ല ഉപ്പേരിയോ ചമ്മന്തിയോ അങ്ങനെ ഞങ്ങള് അതുകൊണ്ട് ഫു കഴിക്കും ഏട്ടനാണ് നിർബന്ധേ ചിക്കനായാലും മീനായാലും ഏട്ടനാണ് നിർബന്ധം പിന്നെ ഏട്ടല്ലല്ലോ പണിക്ക് പോയതല്ലേ
ചെരിയായിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ
എനിക്ക് അങ്ങനെയൊന്നുംല്ല ഞാനൊക്കെ കഴിക്കും
ആഹ
അങ്ങനെ ഇഷ്ട ഫുഡ്ന്നൊന്നുല്ല ഒക്കെ കഴിക്കും
ആക്കെ അപ്പൊന്ന് ഉച്ചക്ക് ചമ്മന്തിക്കെയാണ് വ
ആ പപ്പടം ചമ്മന്തി അച്ചാർ ത്രേ
ആ
ഉം ഞങ്ങളെല്ലേ ഉള്ളൂ ആ അവിടെ എങ്ങനെ മഴുണ്ടോ
ഇവിടെ ഇന്നിപ്പോം മഴയൊന്നുമല്ല ഇവിടെന്ന് വെയിലൊക്കെയാണ് കുഴപ്പമൊന്നുമല്ല ഇന്നലെ ഉണ്ടായി മഴ
ആഹ ആഹ ഇവിടെത ഇവിടെ രണ്ട മൂന്ന്ു ദിവസയി മഴ പെയ്തിട്ട് നല്ല വെയിലാ പൊരിഞ്ഞ വെയിലാ
ആഹ നാളെ പിള്ളേരെ ക്ലാസ്സിൽ പോവോ
നാളെ ഉം ര് ചെറിയ ക്ക് നല്ല ചെറിയൊരു ചൂടും ഇതൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഒളവ് ഇടൂല ഉ
ഉ ഉ ക്ലാസ്സില് പോവാത്ത ദിവസം കൊറെേ അവരെ പഠിപ്പിക്കുവ ല്ല
ആഹ ആ് ആ അതന്നെ കൊറേ ഉണ്ട് അതന്നെ അതാണക്ക് എടങ്ങയറ്
അപ്പൊ അത് അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചച്ച് ചോദിച്ചാൽ മതിയാവലോ അപ്പൊ അവര് പറഞ്ഞു തരും എന്തൊക്കെ എഴുതാനുള്ളത് പഠിപ്പിിച്ചച്ച് അത് എല്ലാ ദിവസം പ്പീട അന്ന തന്നെ ഇതാക്ക പഠിച്ചു പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വല്ിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ട്യൂഷനൊന്നും പോണില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ ആഹ അവിടെ കിളികളെ വളർത്തണ്ടോ
ഇല്ലല്ല ഞാനേ പൊറത്താ നിിക്കണേ
ആഹ നിറയ കിളികള് മണ്ണ് വീട്ടില എന്തെങ്കിലും വേറെ പട്ടിയ പൂ
ആ പട്ടി ആ ഉണ്ട് പട്ടികൾുണ്ട് രണ്ട് പട്ടികളുണ്ട് രണ്ടെണ്ണം ഉം ഏട്ടണ നല്ല പട്ടി ട്ടിപ്രാന്തരാണ്- അപ്പൊ എവിട്ന്ന് കിട്ടിയാലും ആ ആ ഏട്ടന് എവിട്ന്ന് കിട്ടി അയിന അങ്ങ് ട് കൊണ്ടരും ഉം ആരെങ്കിലും പറയും എട നല്ല പ ട്ടിയാട കൊണ്ട പോയ്ക്ക പറഞ്ഞാ അതിനും കൊണ്ടരും- ഏ നല്ലതല്ലെങ്കിലും നല്ലതാടാ പറഞ്ഞണ്ട് കൊണ്ടുവരാ അത്രക്ക് ജീവനാണ് പട്ടികളേ-
ഉം അ അത ഇവിടെയും കുറച്ച് ദിവസം മുമ്പ് ഒരു മൂന്നാഴ്ച മുമ്പ് എൻ്റ- ച്ഛനും ഒരു പട്ടീനെ കൊണ്ടുവ വന്നേക്കാം ചെറുത് അതിപ്പോ ഭയങ്കര ശല്യമായിട്ടിരിക്ക വീട്ടില്
ഏ എന്താ ചെയ്യ്ണ
അത് എന്നച്ചാ നമ്മളിങ്ങനെ നട ന്നുപോകുമ്പോ അതേവന്ന് നമ്മുടെ കാലിൽ കടിക്കും ഭയങ്കരമായിട്ട് കടിച്ച പുട്ട ന്നുന്നു ല ഇന്നാലും ഇയാൾ ഇങ്ങനെ വന്ന് കടിക്കും ഇപ്പം പാൻറ് ആണെങ്കിൽ ഫുൾ പാന്റാണെങ്കിൽ- പാാന്റിലിട്ട് വലിച്ച് വലിച്ചു പോവും
ഓ അയ്യ അയ്യോ അല്ലെ നമ്മള്ളത് ആണെങ്കിലും പിന്നെ കൊഴപ്പില്ല പക്ഷെ പുറത്തന്നും അരയേല്- വന്നാലല്ലേ ബുദ്ധിമുട്ടല്ലേ അല്ലേ ആഹ് പേടിയകും ആ- പക്ഷെ നമ്മൾ അടി അല്ലേ അടിച്ചാലും ഇവര് അങ്ങനെ പിന്നെയും ചെയ്തോണ്ടേ നിക്കൂല്ലേ അടിച്ചിട്ടൊന്നും കാര്യല്ലല്ലോ
പക്ഷെ എനിക്ക് എന്നെ അതിനൊട്ടും പേടിയില്ല ല്ല അതുകണ്ടാന്ന തോന്ന് എന്നെ എപ്പോഴും ഇങ്ങനെ കടിച്ചൊണ്ടേയിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പല്ല ഒരു- കാല് നിലത്തൂകുത്തിയ അപ്പ് അപ്പൊ അതിന്റെ എന്റെ സൗണ്ട് കേട്ട് ഓടി വരും കാൽമേക്ക് ഞാനിങ്ങനെ അടിക്കും വടി എടുത്ത് എന്നാലും എനിക്കങ്ങട് ഒരു- ഒരുപാട് വേദനിപ്പിച്ചടി അടിക്കാനും
ആഹ് അന്നെ അവരെ കരച്ചില് കേക്കും മ്മളേ അതൊരു സങ്കട മം മ് മ് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞാലൊന്നും പട്ടി കേക്കൂലട്ടോ പക്ഷേ എന്റെ ഭർത്താവിനോട് ഭയങ്കര ഇതാണ് കൂട്ടാണ് അപ്പം ഇന്ന് തന്നെ ബൈക്കിന്റെ ശബ്ദം കേട്ടാല് ഇവിടെ ഒരു വെപ്രാള വീട്ടില് കൂ കൂട്ടിന്റെ ഉള്ളില് ട്ടി വെച്ചതാണേ അപ്പൊ ഇവിടെ ബൈക്കിന്റെ ശബ് ശബ്ദം കേട്ടാതന്നെ അറിയിണ്ട് അപ്പൊ തന്നെ കൂട്ന്ന ഇങ്ങനെ ഒരു വെപ പ്രാളം കാട്ടലാണ് പട്ട്യക്കെ
പിന്നെ എനിക്ക് ഇവടെ വേറൊരു പൂച്ചയുണ്ട് പൂച്ച പൂച്ചേണ് പിന്നെ എന്നോട് പ്ര കൊറച്ചൂടെ എണങ്ങുംവേറെ ആരും പൂച്ചക്ക് ഇഷ്ടല്ല എന്നെ മാത്രേ ഇഷ്ടുള്ളൂ ഇപ്പ ഞാൻ വന്ന് കഴിഞ്ഞാ മടി വന്ന് കേറി നിക്ക്ട കിടന്ന് മടി കിടന്ന് ഉറങ്ങും ഭക്ഷണം കഴിച്ച അപ്പ തന്നെ ഓടിവെരും പാത്രത്തിന് താഴെ വന്ന് നിക്കും ദിൽ
ഉം എങ്ങനെ തൊപ്പല്ലാ പൂച്ചേണോ
അല്ല സാധാരണ നാടൻ പൂച്ചേണ് നാടൻ പൂച്ചയ പക്ഷെ നല്ല സ്നേഹം ഉണ്ട് അതിന് രാത്രി ഒറങ്ങു മു മ്പൊക്കെ തനിയെ വ വന്ന് എന്റെ ബെഡിൽ വന്ന് കെടക്കും
അല്ലാതെ അതപ്പൊ ഈ അലന്മാരേന്റെ അകത്തും നമ്മളെ. ചൗട്ടില് അങ്ങനെല്ല
ഇല്ല ഇല്ല ഇതെല്ലാം പൊറത്താണ് ഒന്നും അകത്ത് ചെയ്യില്ല അവള് അതെക്കെ അ അങ്ങനെ കൊഴപ്പൊല്ല
ചെകെള ക്ക അങ്ങനെ ഇപ്പതാണ് ഞങ്ങളെ വീടിന്റെ തൊട്ടപ്പറ്ത്തെ വീട്ട ത്തെ വളർത്തു പൂച്ച ഞങ്ങളെ അടുക്കളയില് വന്നിട്ട് മുക്കില് അപ്പി മൂത്ര ഇട്ടിച്ചിട്ടുണ്ട്
ഉം
ഞാനിവിടെ ഇണ്ടായിരുന്നില്ല വീട്ടിലായിരുന്നു ആഹ് രണ്ടൂസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്
അത് നമ്മളൊന്ന് പേടിപ്പിച്ചാ മതി അതിനെ എന്തെങ്കിലും ചൂലൊക്കെ എടുത്ത് പേടിപ്പിച്ചു കഴിഞ്ഞാ പിന്നത് വീടിന്റെ അമ്മേനെ പൂ ഉച്ചക്ക് കാണുന്നതേ പേടിയാ നിഴല് കണ്ട ഓടും അതുപോലെ ഉറങ്ങാണെങ്കിലും പൂച്ചക്ക് സൗണ്ട് മനസ്സിലാവും പെട്ടന്നോടും പിന്നെ പൂച്ച ഉള്ളത് കൊണ്ട് ഇവിടെ ഗുണം എന്താന്ന് വെച്ച കയിഞ്ഞാ വീട്ടില് പാറ്റ പല്ലി ഏഹ് അങ്ങനത്തെ ശലഭങ്ങളൊകെ അ
മ് മ്ഹ് ആഹാ പട്ടിയുണ്ടാകുമ്പോളും അതും ഒരു ഗുണം ആണ് എന്താറയാ വേറൊരു ജീ ജീവിയാളെ എടുത്തൂടെ പോകൂലാ
ആഹ് ഇവിടെ പട്ടിയും പൂച്ചയും ഒരുമിച്ചാണ് നടക്കണെ പക്ഷെ എടക്ക് അവര് കൊറച്ച് അടിയും ഇടിയും കടിയൊ ക്ക്യാണ്.
ആഹ് അത് ശെരി അല്ല കൂട്ടിലിടോന്നുവില്ല പട്ടീനെ
രാവിലെ പട്ടീനേ മൊത്തം രാത്രി വരെയും ഇതിനെ അഴിച്ചു വിടും. അകത് വീട്ടില ച്ചിടും രാത്രിയാവുമ്പഴേ അതിനെ കൂട്ടിക്കേറ്റോള്ളു അല്ലെങ്കി ഇങ്ങനെ കൂട്ടീക്കിടന്ന് കരഞ്ഞും മറ്റുള്ളവർക്ക് ഭയങ്കര ശല്ല്യമായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇങ്ങനേ അഴിച്ചു വിടും അഴിച്ചു വിടുമ്പോ ആൾക്ക് ഇഷ്ടോള്ള പോലെ നടക്കും പിന്നെ അവിടെ ഇവിടെക്ക കാണണ സാധനങ്ങള ക്കെ പറിച്ച് കീറികളയും. ചെടികളയും അങ്ങനെ കൊറച്ച് പ്രശ്നണ്ട് ചെരി പ്പെടുത്തോണ്ട് പോകും. ഒരു ചെരിപ്പിവിടെയാണെ ഒരു ചെരിപ്പ് വീടിന്റെ ബാക് സൈഡിലാ
ആഹ് അങ്ങ അങ്ങനെയാണില്ലേ? പിന്നെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ?
എന്ത് വിശേഷം. ഇല്ലാ. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പ പണിയൊന്നുല്ല അങ്ങനെങ്ങനാ പോണു. പിന്നെ ചേച്ചി വേറെ ജോലിക്ക് പോണ്ടോ?
ഇല്ലേ, ഞാൻ പണിക്കൊന്നും പോണില്ല വീട്ടില് രണ്ടുമൂന്ന് കുട്ടികളൊക്കെ അല്ലേ, അപ്പൊ കുട്ടികളേം നോക്കി അങ്ങനെ ഇരിക്കയാ. ഉം ഇപ്പവർക്ക് വെയ്യാത്തും കൂടി ആയപ്പളേ എങ്ങിട്ട്വോന്ന് പൊറത്തേക്കൊന്നും എറങ്ങാൻ തോന്നണില്ല.
ആ ചേച്ചിക്ക് ഇഷ്ടല്ലാഞ്ഞിട്ട് ചേച്ചി പോവാ ത്തതാണ്.
എന്ത് പണിക്കോ, ഇല്ലേ ഇത് ആ ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ കുട് കുട്ടികള് രണ്ടുമൂന്നെണ്ണം അടുപ്പിച്ചടുപ്പി പ്പിച്ചിങ്ങനെ ഉണ്ടായി പിന്നെ പണിക്കൊന്നും പോവാൻ പറ്റീട്ടില്ല. പിന്നെ ഇനി ഒരു അവരൊക്കെ ഒരു പ്രായാവട്ടെ എന്നിട്ടേ പോണൊള്ളൂ. ചെറിയ മക്കളല്ലേ, അവരിട്ട് പോയാലും പെൺമക്കളും ആണെ. പിന്നെ അവരിട്ട് പോയ ശ ശരിയാവൂല കൊറച്ചൊന്ന് പ്രായാവട്ടന്നിട്ട് പോവാച്ചു.
ആ ശരി ഏച്ചീ ഓക്കെന്നാ ഞാവെച്ചോട്ടെ.
ക്കോട്ടന്നാശരി. ശരി.